ഹലോ
ഹലോ
ആഹ് സുഖല്ലേ
ആഹ് സുഖായിട്ടിരിക്കുന്നു
ഭക്ഷണം ആഹ് സുഖം ചായ കുടിച്ചിലേ
ആഹ് ചായുടിയൊക്കെ കഴിഞ്ഞ് രാവിലെ മോള് സ്കൂളി പോയ് കറീ രാ ഇന്നലെ ഇച്ചിരി മീൻ മേടിച്ചായിരുന്നു അതിരിപ്പുണ്ട് രാവിലെ മോള് സ്കൂൾ ആഹ് ചോറായില്ല ചോറ് ഇഞ്ഞും വെക്കണം മോള് സ്കൂളി പോയപ്പത്തേക്ക് കറിയൊക്കെ ആയി
ആയിലേ ചോറ് അവിട്ന്ന് കിട്ടായിരിക്കുലേ അപ്പം
അല്ല ഞാന് രാവിലെ ഇച്ചിരി ചോറും മറ്റേ ഫ്രൈഡ്റൈസ് പോലെ
ആഹ് അത്ണ്ടായപ്പം അത് കൊടുത്ത് വിട്ട്ക്കാണും
ആഹ് അത് കൊടുത്ത് വിട്ടു രാവിലെ ചോറ് പ
ആഹ് മോള് സ്കൂളില് എത്ര എത്രാം ക്ലാസ്സിലാ പഠിക്ക്ണ
മോള് ആറാം ക്ലാസ്സില് അവിടെ വല്ല്യ പിള്ളാരാണോ അതോ
അല്ല എൽ കെ ജിയില്ള്ള ട്വിൻസാണ് ഇരട്ട കുട്ടികളാണ് ആഹ് അപ്പം എൽകെജിലാണ് പഠിക്ക്ണെ ചോറ് ഓല്ക്ക് അവിട്ന്ന് കി ട്ടും ആഹ് ആഹ് രാവിലെ ഒരു പടേണ് അപ്പതു കഴിഞ്ഞു
അതെ ഇഞ്ഞ് പണി തൊടങ്ങാനുണ്ട് പണിയൊക്കെ കഴിഞ്ഞോ വീട്ടില് ഭർത്താവ് ജോലിക്ക് പോയീ പിന്നെ ഭർത്താവിന്റെ ഉമ്മണ്ട് ഉമ്മ ഇന്ന് വേറൊരു സ്ഥലം വരെ പോയതാ
ആഹ് അല്ല രണ്ടുപേരേം കൂടി പാടല്ലേ
ആഹ് അങ്ങനെ പോണ് ചായ കൊടുക്കാനും പിന്നെ കുളിക്കലും ഒ ക്കെ കഴിയുമ്പോത്തിന് പിന്നെ പോകല് വണ്ടിക്കാണ് അപ്പ പിന്നെ ആന്നേ സമയവുമ്പോത്തിന് കൊണ്ട് വിടണം
ആഹ് ഹാ ഡെലിവറി ഒക്കെ കൊഴപ്പൊന്നും ഇല്ലായിരുന്നോ അതോ
അല്ല സ് അല്ല ഓപ്പറേഷനേന്നു
ഓപ്പറേഷനായിരുന്നോ കൊഴപ്പൊന്നും ഇല്ലായിരുന്നല്ലോ വെയിറ്റൊക്കെ ഉണ്ടായിരുന്നോ കുഞ്ഞുങ്ങക്ക്
ആഹ് കൊഴപ്പല്ലാത്ത വയ്റ്റൊക്കെണ്ട് രണ്ടു പേരല്ലേന്നൊ അപ്പൊ ആഹ് ആഹ് രൺ ഒരാക്ക് ആഹ് ഒരാള് രണ്ടേഇരുന്നൂറ് ഒരാള് ഇ എന്താ നൂറ്റി അൻപത് അങ്ങനെയൊക്കെ വല്ല്യ കൊഴപ്പൊന്നുല്ലേനി
ആഹ് ആഹ് അല്ല അന്നേരം ഉണ്ടായ പ്പളും അങ്ങനെ വെയിറ്റ് കൊറഞ്ഞത് കൊണ്ട് അങ്ങനെ ഇൻകുബേറ്റർ അങ്ങനെ വെല്ലോം വെ ക്കും അങ്ങനെ ചെ
ഇല്ല ഇല്ല അങ്ങൻത്തതൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്താ ഇൻക്ക് കൂടുതലായിറ്റും ഊരവേദനേണ്ടായിനത് അപ്പൊ പിന്നെ ഇങ്ങനെ എന്താ പ്രസവത്തിന്റെ സമയായ പ്പോത്തിന് സൂജി വെക്കാനൊക്കെ പോയിനി എന്താ അത് പ്രസവ വേദനാണെന്ന് പറഞ്ഞ്ക്കാണ്ട് അങ്ങനെ പോയിട്ട് ണ്ട് സൂജിയൊക്കെ വെച്ച് ആഹ് ആഹ്
അല്ല വേറെ കുഴപ്പോന്നും ഇല്ലായിരുന്നു
വേറെ കൊയ വല്ല്യ ബുദ്ധിമുട്ടൊന്നും ഇണ്ടായിട്ടില്ല
ആഹ് ആഹ് പെൺകുട്ടി പെണ്ണാണോ അതോ ആഹ് ആൺകുട്ടികളാണോ ആരാ രണ്ട് പേരും ആഹ്
ആഹ് രണ്ടു പേരും അവര് തന്നെ ഒള്ളു മക്കള് ആഹ് നിങ്ങക്കോ നിങ്ങക്ക് എത്ര പേരാ
ഇവടെ ഒരാളേ ഒള്ളൂ
ഏഹ് മോള് ലേ ആഹ് ആഹ് ഭർത്താവോ
ഭർത്താവ് പൊർത്താ ഗൾഫിലാ മ് ആഹ് അവിടയോ
ഇവിടെ എന്താ ജോലി ചെയ്യ്ണത് ബേഗിന്റെ ജോലിയാണ് ബേഗ് അടി ക്ണ പണിയാണ് അത് ഇവടെ നാട്ടിതന്നെയാണ് വിദേശത്തായിരുന്നു വിദേശത്തന്ന് ഇപ്പൊ എന്താ ഇവര് ഇണ്ടായതില് പിന്നെ പോയിട്ടില്ല ചെറിയ മക്കള് ആഹാ പിള്ളാര് സമയത്ത് ഇവടെ ഇണ്ടായിട്ടില്ല പിന്നെ എന്താ ഒരു ഒന്നൊന്നര വർഷം ക്ക് ഒരു വയസ്സ് കഴിഞ്ഞ് ഒന്നര ആകാനയപ്പളാ വന്നത് പിന്നെ പോയിട്റ്റില്ല പിന്നെ എവടെത്തന്നെ നിന്ന് വീടൊക്കെ വെച്ച് അങ്ങനെ ഓ പോകണം
വീട് വെച്ച
ആഹ് ആഹ് ഇപ്പൊ പുതിയ വീട് വെച്ച് ഒരു വർഷയിപ്പോ വീട്ട്ക്ക് വന്ന്
ആഹാ ആഹ് ഞങ്ങൾ ഇപ്പം പുതിയ വീട് വെച്ച് ഇപ്പൊ ഒരു ആ ഒന്നര വർഷം ആകുന്നു
ആഹ് ഉം ഏതാ ജില്ല നിങ്ങള് മല പ്പറാണോ ആഹ് കൊല്ലം ഉം
ഉം
ആഹ് അങ്ങനെ ഞങ്ങള് ഇവിടെ മലപ്പുറത്താണ് വന്ന് ട്ട്ണ്ടൊ മലപ്പുറം വന്നിട്ടുണ്ടോ
ഇല്ല അങ്ങോട്ടൊന്നും ആ ഏരിയ ഭാഗേ നമ്മള് വന്നിട്ടില്ല വര കാണണോന്ന് ഭയങ്കര എനിക്ക് ആഗ്രഹമുണ്ട് ആഹ് ഭാങ്ങളിലൊക്കെ അവരുടെ ഭാഷയൊക്കെ നല്ല രസഅല്ലെ കേ ക്ക്‌ നമുക്കത് ശരിക്കും ആഹ നമുക്ക് മനസിലാകത്തു ല്ല
ആകത്തുല്ല ആഹ് ആഹ ആഹ് ആഹ് ഞങ്ങള ഏരിയൊക്കെ പിന്നിം കൊഴപ്പല്ല ആ ഉണ്ട് ല്ലേ സ്കൂൾ പഠിച്ച സമയത്തൊ അതോ കോളേജ്
ആ കോളേജ് പഠിച്ച സമയത്തൊക്കെ
ആഹ് അപ്പൊ പിന്നെ എന്താ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിച്ച്ണ കുട്ടികൾ ഉണ്ടാവൂലേ അങ്ങനെ ആഹ് അറിയാ ആഹ് ആഹ് കണ്ണൂര് കാസ കാസർകോട് ഭാഗോ ഭാഷ ഒന്നും നമുക്ക് അറിയുന്നേല്ല ഞങ്ങള ഭാഷ ആ ആ ആഹ് അവരുതൊക്കെ വേറെ വേറെയല്ലേ ഭാഷക
ആഹ് എന്നാ ഇവിടെ നമ്മുടെ വീടിനു കോൺട്രാക്ട് പണി കൊടുത്തതെ ഒരു വയനാട് ഉള്ള ഒരാക്ക് ആയിരുന്നു അപ്പൊ അന്നേ രം നമ്മൾ കൂടുതല് അവരുടെ ഫോ ഭാഷയൊക്കെ നമുക്ക് അങ്ങനെ വലിയ ഇത് പിടുത്തമില്ലല്ലോ ആഹ്
ആഹ് അപ്പൊ പിന്നെ കൊറെ ബുദ്ധിമുട്ടെയ്ക്കാരം അവരോട് വർത്താനം പറയാൻ കയുല്ല അങ്ങനെ പറയുമ്പോ തലങ്ങനെ ആട്ടിക്കൊടുക്കേണ്ടി വരും
ആഹ് ചെലതൊക്കെ അങ്ങനെ ആട്ടി കൊടുക്കേണ്ടി വരും നമുക്ക് നമ്മള് കേക്കാത്ത ഭാഷകളായിരിക്കും അപ്പ പിന്നെ ആഹ് ആന്ന് വെയിക്കും പിന്നെ അവരു തന്നെ പറഞ്ഞു തരും അവരൊക്കെ ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ പോകുന്ന കൊണ്ട് അവർക്കൊക്കെ കുറേ കൂടി ടി നമ്മുടെ ഇവിടത്തെ ഭാഷകളൊക്കെ ആഹ് അറിയാം പിന്നെ നാട്ടിപുറത്ത് അവിടെത്തന്നെ ആ നാട്ടിപുറത്ത് തന്നെ നി ക്കുന്നവർക്ക്‌ ആവുമ്പോൾ അത്രോം പിടുത്തം കിട്ടത്തില്ല എന്തുവാ അവര് പറയുന്ന എന്നുള്ളെ നമ്മളിങ്ങനെ ഒത്തിരി ഒത്തിരി കേ ട്ടിട്ടൊക്കെ ഉള്ളതുകൊണ്ട് കൊറേക്കെ അറിയാം എന്നാ പിന്നെ അത്രയ്ക്ക് ചെറിയ വരുമ്പൊ നമ്മുക്ക് ഒന്നും മനസ്സിലാവത്തില്ല
ആഹ് പിന്നെ പിന്നെ പറഞ്ഞു പറഞ്ഞ് മനസ്സിലാവല്തൊടങ്ങും അതാണ്
പല സ്ഥലങ്ങളിലും പല ഇതല്ലേ
ലൊക്കെ കഴി ഞ്ഞാ അലക്കലും തൊ ടക്കലൊക്കെ കഴിഞ്ഞൊ
ഇല്ലില്ല കഴിഞ്ഞില്ല മോളെ അങ്ങോട്ട് വിട്ട്
ആഹ് അവര് സ്കൂൾ പോവാതെ നമുക്കൊന്നും കഴിയൂലേ പിന്നെ അയിന്റെ അതിന്റെടെ കൂടെ കജ്ജും ഇല്ല അപ്പൊ പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട്ന്നെ നേരം കിട്ടൊള്ളൂ
അത് തന്നെ അവിടെ പിന്നെ രണ്ടു പേരും കൂടി ആയതു കൊണ്ട് ഒന്നിനും സമയം കിട്ടത്തില്ല ല്ലോ
ഇല്ലേ പിന്നെ എന്താ ഭർത്താവിന് പോകുമ്പൊ എന്താ ചോറും ചായ എന്താ ചായക്കുള്ള കടിക്കെ കൊണ്ടു പോകും അപ്പൊ പിന്നെ ചോറും ചോറൊക്കെള്ള കറിയും കൂട്ടാനൊക്കെ അപ്പോത്തിനാകും പിന്നെ ചോറും പരിപാടിയപ്പൊ രാവിലത്തേത് കഴിഞ്ഞു പിന്നെ ആ അലക്കാനും തൊടക്കാനും തൂത്തു വാരാനൊക്കെ ഉണ്ടാവുള്ളു
ആ ഇവിടേം അങ്ങനെള്ള പരിപാടികളെല്ലാം ഇനി കിടക്കുന്നതേ ഉള്ളൂ ഇന്ന് ഇച്ചിരി വെയിലൊക്കെ കാണുന്നുണ്ട്
ആ മഴഉണ്ടോ അവിടെ
ഇവിടെ ഇന്നലെല്ലാം മഴയാര്ന്ന് ഇന്നിപ്പൊ നല്ല വെയില് കാണിക്കുന്ന് ആ ആ ഇവിടെ അങ്ങനെ അങ്ങ് വെല്യ വെല്യ ശല്യമില്ല നമുക്കും വൈകിട്ടാകുമ്പോത്തേക്കും ഭയങ്കര ചൂടാ
ആഹ് മഴെന്റെ ചൂട് മഴെന്റെ ആ ഇതേ തണു പ്പൊക്കെ ചൂട് വന്നാ പോയില്ലേ
ഈ വാർത്ത വീടൊക്കെയാവുമ്പൊ ളേ നമുക്ക് ഓടൊക്കെ ആണെങ്കി നമുക്ക് അത്രോം പ്രശ്നം വര ത്തില്ല ഇങ്ങനെയുള്ള വീടുകളൊക്കെ ആകുമ്പോ നമുക്ക് ഭയങ്കര ചൂടാ ആ ഇതിപ്പോ നമ്മള് വീട് വെച്ചിട്ട് അധികം ആയില്ലല്ലോ മാറ്റ
ആ ഞങ്ങളതും അ- ങ്ങനെ തന്നെയാണ് ചുറ്റുപാടൊന്നും മരങ്ങളൊന്നുല്ല ഞങ്ങക്കും ഭയങ്കര വെയിലാ
ഞാനും കൊറച്ച് സാധനങ്ങളൊക്കെ വെ ച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പ്ലാവും റംബൂട്ടാനും അങ്ങനെയൊക്കെ ആ ഇനി വലുതായി വരണം നമുക്ക്
അതാണ് ആ പക്ക് നട്ടിട്ടല്ലേ ഉള്ളൂ ഒരു വർഷം
നട്ടുവെച്ചെല്ലേ ആഹ് ആ ഇവിടേം ഒന്നര വർഷം ആകുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഒന്നും ആയിട്ടില്ല എല്ലാം പിടി പിടിച്ച് പിടിച്ച് ഇങ്ങനെ വരുന്നതേ ള്ളൂ അയിന്റെടയ്ക്ക് വെയിലൊക്കെ ആകുമ്പത്തേക്കും ഒന്നും തിളിർക്കത്തൂല്ലല്ലോ മ്മ് ആ കെണറൊണ്ട് കെണറൊണ്ട്
ണ്ട്ല്ലേ ഞങ്ങക്ക് കെണറില്ല ഞങ്ങളി വിടെ പഞ്ചായത്ത് കിണറ്ണ്ട് അടുത്ത് അപ്പ അങ്ങനെ അ തിന്ന് മോട്ടർ വച്ചക്കാണ് അതില് നാലാൾക്കാരായി ഇപ്പൊ ആ കിണറാണ് അപ്പൊ നമുക്ക് നമ്മള് മോട്ടറ് അതില് വെച്ച്ക്കാണ് ഇവിടെ സ്വി ച്ചിട്ടാ മതി കിണറ് പോലെത്തന്നെ ആ അപ്പൊ ഇവിടെ സ്വിച്ചിട്ട് കൊടുത്താ മതി നമ്മക്ക്
ഒരാള് അപ്പൊ ആഹ് കെണറ്റിന്ന് ഒത്തിരി പേര് എടുക്കുന്നുണ്ടോ അതോ
എല്ലാർക്കും എടുക്കാ, ആഹ് എത്ര പേർക്ക് വേണെങ്കിലും എടുക്കാ, അപ്പൊ നാല് മോട്ടറിണ്ട് അതില്.
അപ്പൊ നമുക്കീ ഒണക്കിനൊക്കെ വെള്ളം കാണോ?
ആഹ് ഇത് വല്യ ആഴിള്ള കിണറാണ് അപ്പൊ പിന്നെ വെള്ളം വെള്ളം ഇതുവരെ വറ്റിയിട്ടില്ല വറ്റിയാ പിന്നെ നമുക്ക് ഓരോട് പറഞ്ഞാല് ഒന്നും കൂടി കുത്തി തെരും താത്തി കുത്തി തെരും.
ആഹാ നമ്മളതിന് വെല്ല പൈസ അങ്ങനെ കൊടുക്കോ, അങ്ങനെ എന്തെലും ചെയ്യണോ അതോ ഒന്നുവില്ല
ഒന്നും ചെയ്യണ്ടാ ഒന്നും വേണ്ട നമുക്ക് ഞമ്മളെ കിണറ് പോലെ തന്നെ ഉപയോഗിക്കാത് അതും തന്നെ നല്ല വെള്ളം വേണെങ്കിലും തന്നെ നമുക്കിവിടെ അകത്ത് തൊറന്നാ കി കിട്ടും, നമ്മള് വീട്ടില് അല്ല നമ്മളെ കെണറില് സാധാ എങ്ങനെ ഉപയോഗിക്കണ പക്ഷെ കറന്റ് ഇല്ലെങ്കിലാണ് പ്രശ്നം. ടാങ്കിത്തെ വെള്ളം കയിഞ്ഞാ പിന്നെ, ഞമ്മള് അയലൊക്കത്തക്ക് പോണ്ടി വെരും ആഹ് പിന്നെ തന്നെ കറണ്ടില്ല, ഒമ്പത് മണി ആവുമ്പോ പോവുമ്പറഞ്ഞ് പോയിക്ക്ണ് ആഹ് വെള്ളൊക്കെ അടിച്ച് വെച്ചു രാവിലെത്ത
ആഹ് ഇവിടേം അതെ കറണ്ട് പോവുന്ന് പറഞ്ഞൊണ്ട് മെസ്സേജ് വന്നേക്കന്ന്.
ആഹ് അതെല്ലാ ഭാഗത്തുണ്ട്‌ തോന്ന്ണ്. കറണ്ട് പോണത് ഇവടെ ഞങ്ങള് ആഹ്
അവര് ക്ലിയറ് ചെയ്യുന്നതാ, ഇന്നലെ ഇതുപോലെ മെസ്സേജ് വന്ന് പക്ഷെ പോയേ ഇല്ല നമ്മള് അര അരക്കാനുള്ളതല്ലാ എല്ലാ മിക്സി ഇപ്പ എല്ലാരും അരയ് ത്തില്ലല്ലോ മിക്സിയിലല്ലേ പരിപാടികളെല്ലാം, കറണ്ട് പോയാ പിന്നെ കറണ്ട് പോയി കഴിഞ്ഞാ പിന്നെ തീർന്ന്
ആഹ് അതാണ് ഇൻവേട്ട്റുണ്ടോ?
ഇൻവേട്ടർ ഇല്ല ഒന്നു വാ ഇല്ല ഇല്ല ഇപ്പം വീട് പണിയൊക്കെ കഴിഞ്ഞ് നമ്മള് ഇച്ചിരി ടൈറ്റാ എല്ലാം പയ്യെ ചെയ്യാന്ന് പറഞ്ഞു കൊണ്ടൊക്കെ ഇരിക്കുന്ന്.
തന്നെ ഞങ്ങക്ക് പിന്നെ എന്താ കേറിതാമസരത്തിനന്നേ ഇവിടത്തെ ഭർത്താവിന്റെ പെങ്ങള് ഇൻവേർട്ടറ് തന്നേനി അപ്പൊ പിന്നെ അതുകൊണ്ട് കഴിച്ചിലായി
ആഹ് അതുകൊണ്ട് പിന്നെ സാരം ഇല്ല കറണ്ട് ഒക്കെ ഇല്ലെങ്കിലേ കുഞ്ഞുങ്ങളൂടി ഉള്ളപ്പം പാടല്ലേ?
ആഹ് ഇപ്പൊ വിളിക്കാട്ടോ കട്ടാക്കീട്ട്.